ആഹ് ഹലോ പറയൂ
ആഹ് ആഹ് എന്തുണ്ടാൻ്റി വിശേഷം
ഔ സുഖായിട്ടൊക്കെ ഇരിക്കുന്ന് ഇവടെ ഇങ്ങനൊക്കെ പോവുന്ന് ആഹാരവൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു അവടോ
ആഹ് ഇവടെയും കഴിച്ചു ഞങ്ങളൊരു യാത്രയൊക്കെ പോയിട്ടിങ്ങനെ വന്നിരിക്ക്യായിരുന്നപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളുവൊക്കെ ആയിരുന്ന് പൊറത്തൂന്നാഹാരവൊക്കെ വേടിച്ചോണ്ട് വന്ന് അങ്ങനെ പ്രത് ത്യേച്ച് ജോലിയൊന്നുവില്ലായിരുന്ന് അങ്ങ് വെച്ച് കഴിച്ചേച്ചാ മതിയാരുന്ന് അങ്ങനെല്ലാം കഴിഞ്ഞു
അതേല്ലേ ഔ ആഹാരം പൊറത്തുന്നൊക്കെ വാങ്ങുമ്പോ സൂക്ഷിക്കണം പല അസുഖങ്ങളല്ലിയോ
ആന്നാന്ന്
ഉം എന്തോ വിശ്വസിച്ചാ ഇപ്പ നമ്മളാഹാരവൊക്കെ പൊറത്തുന്നൊക്കെ വാങ്ങുന്നത് പല അസുഖങ്ങളും പല കാര്യങ്ങളുവല്ലിയോ എത്രോ ആളുകൾക്ക് ഇങ്ങനെ അസുഖം വെ എവിടെ യാത്ര പോയി
ആഹ് ഞങ്ങള് ഇവിടെ മൂന്നാറൊക്കെയൊന്ന് പോയിട്ടാ വന്നത് അപ്പം മൂന്നാല് ദെവസായി പോയിട്ട് വീട്ടിലാരും ഇല്ലാരുന്ന് എല്ലാരും പിന്നെ വന്ന് കഴിഞ്ഞ് വീടൊക്കെ വൃ ത്തിയാക്കി പിന്നെ നമ്മള് ഇനിയെന്തെങ്കിലും വെക്കണോങ്കി ആദ്യം മുതലെക്കെ വെക്കണ്ടേ ഒന്നും തെളപ്പിച്ചിട്ടുവില്ലാ വെള്ളം പോലും തെളപ്പിച്ചിട്ടില്ല അതുകൊണ്ടാ പിന്നെ പൊറത്തൂന്ന് വേടിച്ചത് ച്ച് ഞങ്ങളങ്ങനങ്ങ് പൊറത്തൂന്ന് വേടിക്കാറുവില്ല വെല്ലപ്പോഴെങ്ങാനും ഇതേപോലെ സാഹച ചര്യങ്ങളക്ക വരുമ്പഴങ്ങ് വേടിക്കു അത്രേ ഒള്ളൂ
ഉം ഹാ എങ്ങനൊണ്ടാര്ന്ന് യാത്രയെക്കെ
ഓ യാത്രയൊക്കെ നല്ലതായിരുന്ന് ഞങ്ങളിവിടുന്ന് കൊറച്ചു ഒ ഓ ഞങ്ങള നാട്ട് എല്ലാരും കൂടി ഇങ്ങനെ ആഹ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇതാ പ്ലാൻ ചെയ്ത് പോയതാ അപ്പം ഇവിടുന്ന് കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു
അതെ അല്ലെ കുടുംബക്കാര് അല്ലായിരുന്നോ ആഹ് അല്ലാതെ അയൽപക്കക്കാരൊക്കെ ആയിരുന്നു അല്ലേ
ആഹ് അയൽപ്പക്കക്കാരാ നമ്മുടെ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാര് കുടുംബക്കാരും ഉണ്ട് പിന്നെ നമയുടെ അയലോക ത്തുള്ള ആൾക്കാരും പിന്നെ അപ്പറത്തെ ബന്ധുക്കളും ഒക്കെയുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ അങ്ങ് പോയതാ പിന്നെ പിള്ളേര് വ്യ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് വെക്കേഷനും പോയില്ല അന്നേര പിന്നെ വിചാരിച്ച് ഇപ്പം ഒരു ശനി ഞായറും കിട്ടിയപ്പഴേ അങ്ങ് പോയതാ
ഉം ഉം ഉം ഉം ഉം എങ്ങോട്ടാ അടിച്ചു പൊളിച്ചോ
ഞങ്ങള് ഇവിടുന്ന് പോയി പോയിട്ട് പ്രത്യേകിച്ച് അവർക്ക് ആരോഗ്യ പ്രശ്ന നങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ ചെന്നു നല്ല കാലാവ സ്ഥ എന്താ പറയാ നല്ല തണുപ്പ് ആഹാരം ഒക്കെ നല്ല ഭക്ഷണങ്ങൾ ആയിരുന്നു ഞങ്ങള് ആഹ് ഇത്തിരി വില കൂടിയ ആഹാരങ്ങൾ ഒക്കെയാ വേടിച്ച് കഴിച്ചത് ഞങ്ങൾ അങ്ങനെ പുറ ത്തൊന്നും മേടിക്കാറില്ല പക്ഷെ നമ്മളിപ്പം എന്താ പറയാ പൊറോട്ടയോ അങ്ങനൊന്നും നമ്മൾ അങ്ങനെ വേടിച്ച് കഴിക്കാറില്ല
ആഹ് ആഹ്
യാത്ര പോവല്ലേ അപ്പൊ പിന്നെ നമ്മള് ആഹാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ കുറവൊന്നും വരുത്തി ക്കത്തില്ലല്ലോ
അതെ അല്ലേ ആഹ് സൗകര്യം ആഹ് താമസ സ സൗകര്യം ഒക്കെ എങ്ങനെ ആയിരുന്നു
ആഹ് താമസ സൗകര്യം നല്ല വൃത്തിയുള്ള സ് സ്ഥലവായിരുന്നു ഒരു ഹോട്ടലില് ആയിരുന്നു ഞങ്ങള് പോയത് എല്ലാവർക്കും കൂടി ആഹ് താമസം എല്ലാവർക്കും റൂമ് കിട്ടുന്ന വിധത്തില് നമ്മള് നേര ത്തെ വിളിച്ചൊക്കെ പറഞ്ഞ ഇതായിരുന്നു അപ്പൊ അവരുടെ തന്നെ ആയിരുന്നു ഭക്ഷണ ശാലയും എല്ലാം അവരുടെ തന്നായിരുന്നു അങ്ങനെ
ആണല്ലേ നമ്മള് തന്നെ വണ്ടി ഒക്കെ വിളിച്ച് പോവു ആയിരുന്നോ
ആഹ് ഇവിടുന്ന് ഒരു ഏജന്റ് ഉണ്ട് അപ്പം അവരിങ്ങനെ ഇതേ പോലെ വണ്ടി വിളിച്ച് ക്കേയും അവര് ഇത് നമ്മൾക്ക് എന്നിട്ട് പറയും ഇന്ന പോലെ ആഹ് ട്രിപ്പ് ഉണ്ട് എന്ന് പറയുമ്പം നമ്മള് താല്പര്യം ഉള്ളവരെല്ലാം അവരുടെ കൈയിൽ പൈസ സ കൊടുത്താൽ മതി അപ്പൊ അവര് അവരുടെ വണ്ടിയാ അവരുടെ ഉ ഇതേപോലെ പരിചയത്തിലുള്ള ഒരു വണ്ടി യാ അപ്പൊ പിന്നെ അവർക്ക് തന്നെ ആഹ് അങ്ങ് പോവാം വിളിച്ചങ്ങ് പോവാ
അതെ അല്ലേ ആഹ് ആഹ് ആഹ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നോ
ആഹ് ഇവിടന്നുള്ള ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബന്ധുക്കള് രണ്ട് മൂന്ന് ഉം ഉണ്ട് ബേ ആൾക്കാര് ഉണ്ടായിരുന്നു അങ്ങനെ
കുട്ടികളൊക്കെ ഒരുപാട് പേരെ കൊള്ളോ
ആഹ് കുട്ടികള് വലിയ കുഴപ്പം ഇില്ലായിരുന്നു ഇത് സ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്ത് അവര് തീരുമാനിച്ച ഒരു അതെ ഇതായിരുന്നു യാത്രയായിരുന്നു പക്ഷെ അന്നേരം സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല പിന്നെ ഇപ്പഴാണ് വന്നത് അപ്പൊ പുള്ളേർ അന്ന് പറഞ്ഞിരുന്ന പകുതി മുക്കാ പിള്ളേരും ഇപ്രാവശ്യം ഇല്ലായിരുന്നു അതൊക്കെ ഒരു പക്ഷെ സ്കൂളൊക്കെ തുറന്നപ്പോ എല്ലാവർക്കും ട്യൂഷനും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊ അപ്പോ എന്നാലും വലിയ കുഴപ്പൊന്നു ഇല്ല കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു
ഉം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ആ സ്ഥല ഒക്കെ
ആഹ് പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്റെ ചെറുപ്പത്തിൽ പോയതായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പം ഇവരും ഇതേപോലെ സ്കൂളിൽന്നൊക്കെ പോയിട്ടൊക്കെയുണ്ട് പക്ഷെ ഇപ്പം ഇങ്ങനെ ന വീട്ടുകാരുടെയൊക്കെ കൂടെ ആദ്യമായിട്ടാ
ആഹ് ആഹ ഹാ അവിടെ കാണാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ടോ
ആഹ് നമ്മള് അവിടെ ഓ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല തണുപ്പുള്ള പ്രദേശല്ലേ കോടമഞ്ഞൊക്കെ കൂടി നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ളരു സ്ഥലമല്ലായിരുന്നോ പ്രത്യേകിച്ച് ഈ മഴയും കൂടെക്കെ ആയോണ്ടേയ് അവിടെ
തണ്
തണുപ്പ ഓ ഭയങ്കര തണുപ്പായിരുന്നു പിന്നെ നമ്മള് ഇവിടുന്നെ എല്ലാം ശരി ഇതൊക്കെ ഇടുന്ന തുണിയും തണുപ്പ് പ്രതിരോധിക്കുന്ന തുളികളൊക്കെ കൊണ്ടാ പോയത്
ഉം ഹും
അങ്ങനെ അവിടുന്ന് പ്രത്യേകിച്ചൊന്നും മേടിക്കേണ്ടി വന്നില്ല ഓ ചെലവങ്ങനൊന്നുമില്ല ഈ ബസിന് ഒരു ഒരാൾക്ക് ആയിരം രൂപ വെച്ചേ ഒള്ളായിരുന്നു പിന്നെ നമ്മുടെ ഭക്ഷണം അതൊക്കെ നമ്മള് തന്നായിരുന്നു നോക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ളത് വേടിച്ചൊക്കെ കഴിക്കാൻ കുഴപ്പൊന്ന ഇല്ലായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു നല്ല ന്താ ക്കെ യായിരുന്നു പിന്നെ നമ്മള് ആഹ് അവിടുത്തെ ലേക്കില് പോയി ആഹ് പിന്നെന്താ പറയാ അവിടൊക്കെ ഒരു പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഗാർഡൻ എന്നൊക്കെ പറഞ ഒരു പൂന്തോട്ടണ്ട് അപ്പം
ഉം ഉം
അവിടെ ഒക്കെ പോയി ചിലവഴിച്ചു പിന്നെ കൊറേ ആഹ് കുടുംബാംഗങ്ങളെല്ലാരും ചേർന്ന് നിന്ന് കുറച്ച് എന്താ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നല്ല
ആഹ് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു
അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നു എന്താറയാ സന്തോഷമായ ഒരു യാത്രയായിരുന്നു ഒരുപാട് നാള് കൂടിയിരുന്നാണ് അങ്ങനെരു യാത്ര പോയത് ഉം
അതെ ആഹ് ആഹ് ആഹ് ഈ ഇടയ്ക്ക് പിന്നെ അല്ലാതെ പോയി ന്ന ഇല്ലായിരുന്നല്ലേ
ഇല്ലില്ല വെക്കേഷന് പോലും പോയിട്ടില്ല അപ്പൊ ഞാനക്കിയ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ അപ്പോ അപ്പൊ എനിക്കാണെങ്കിൽ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടവാ പക്ഷെ അങ്ങനെ പോവാനൊന്നും പറ്റിയിട്ടുല്ല ഏയ് ഇവരൊക്കെ പിന്നെ ഇങ്ങനെ ഇടക്കൊക്കെ സ്കൂളിന്നൊക്കെ വിടുന്നോണ്ട് പോവും ഞാൻ അവരങ്ങനെ പറയുമ്പോ തടസ്സൊ സ്സൊന്നും പറയാറില്ല കാരണം നമുക്കോ പറ്റിയിട്ടില്ല അവരെലും പോട്ടെ എന്ന് വെച്ചിട്ട് ആ സ്കൂളിൽന്നൊക്കെ വിടുമ്പോ അങ്ങ് പറഞ്ഞു വിടും അങ്ങനെ
ഉം ഉം ഉം കുട്ടികൾക്കൊക്കെ കൊഴപ്പൊന്നില്ലല്ലോല്ലേ അസു
ഇ ഇല്ലില്ല ഇല്ലാ കൊഴപ്പൊന്നും ഇല്ല ആ ഞാൻ വിചാരിച്ചു തണുപ്പൊക്കെ ആകുമ്പോൾ എന്തേങ്കിലും പനിയൊക്കെ ആകുന്ന് എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നുമില്ല
ഇനിയിപ്പ നാളെ ഉറങ്ങിഎഴുന്നേൽക്കു ഇപ്പൊ വരെ നാളെ സ്കൂളൊക്കെ ഒണ്ട് പക്ഷെ പോകുന്നില്ല യാത്രാ ക്ഷീണവാ എല്ലാവർക്കും
അതെ ആഹ് ആഹ് കൊഴപ്പവില്ലേ ഇപ്പം ക്ലാസ്സിനൊന്നും പോവാതിരുന്നാല്
ഇല്ല നമ്മള് ഇപ്പം സ്കൂള് തൊറന്നതേ ഉള്ളല്ലോ അപ്പൊ ഒരുപാട് അങ്ങനെങ്ങ് പഠിപ്പിച്ചിട്ടൊന്നും ഇല്ല
പിന്നെ
ആ എന്നാലും അല്ല എന്നാലും ചെല സ്- സ്കൂളുകൾക്ക് നിർബന്ധണല്ലോ പിള്ളാരെന്നും വരണം ക്ലാസിൽ അറ്റൻഡൻസ്- അത് ഹാജരാവണം അങ്ങനെ നിർബന്ധമുള്ള സ്കൂളുകളും ഒണ്ടല്ലോ അതാ ഞാൻ ചോദിച്ചെ - കുട്ടികള് പഠിക്കുന്ന അടുത്ത് അങ്ങനെ നിർബന്ധം ഇല്ലേ കുഴപ്പമില്ലേന്ന്
ആഹ് ഇല്ല ഇവിടെ നിർബന്ധമൊക്കെയുണ്ട് പിന്നെ നമ്മള്- വീട്ടിന്ന് വിളിച്ച് പറഞ്ഞാൽ വലിയ കൊഴപ്പമില്ല അവിടുത്തെ മാടം അല്ല അവിടുത്തെ- അദ്ധ്യാപകരൊക്കെ വല്യ കൊഴപ്പില്ല നമ്മള് വീട്ടിന്ന് പറയുണോണ്ടേ പ്രശ്നം ഇല്ല പിന്നെ അത് മാത്രമല്ല ഒരു യാത്രയൊക്കെ പോകുന്നതിനോട്‌ അവര് - വലിയ കൊഴപ്പൊന്നും ഇല്ല അല്ലാതൊക്കെ എന്തേലും കാരണം ഉള്ളതിനൊന്നും അവരങ്ങനെ പറയത്തില്ല
ആഹ് ആഹ് ആഹ് ആഹ് എന്തിയെ എല്ലാവരും കഴിച്ചോ കഴിച്ചോ ആഹാരം കഴിച്ചു
കഴിച്ചു കഴിച്ചു എല്ലാരും കഴിച്ചു വന്ന് നല്ല ക്ഷീണമായിരുന്നു അപ്പം ആഹാരം ഞങ്ങള് ചപ്പാ ചപ്പാത്തി വേടിച്ചോണ്ട് വന്ന് ചപ്പാത്തിയും ആഹ് പിന്നെ എന്താ പറയാ ഒരു-
വെജി -
സാമ്പാറും മേടിച്ചു ആഹ്
അതെ ആഹ് ആഹ് കഴിച്ചിട്ട് കെടന്നോ കുട്ടികളൊക്കെ
ആഹ് എല്ലാരും കെടന്ന് ചിക്കൻ ഒന്നും ഞങ്ങള് പൊറത്തൂന് മേടിക്കത്തില്ല അതൊകൊണ്ട് സാമ്പാറൊക്കെ മേടിച്ചു എല്ലാരും കഴിച്ചു അന്നേരെ പോയി കെടന്ന് ഒറങ്ങി ഇപ്പൊ പത്ത് ഒറക്കമായി കാണും
ആഹ് ആഹ് ആഹ് എങ്ങനാ തലവേദന മൈഗ്രേൻ അങ്ങനെ അസുഖങ്ങളും വല്ലാം ഉള്ളതയാണോ
അയ് അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല ഇതുവരെ അങ്ങനെ പിന്നെ- തണുപ്പൊക്കെ അടിക്കുമ്പം ചെറിയ ശ്വാസം മുട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു പിന്നെ മൈഗ്രെയിനും അങ്ങനെയൊന്നുമില്ല പിന്നെ ഒറക്കം ശരിയായില്ലെങ്കി ഉള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളു
ആഹ് ആഹ് അതാ അതൊന്നും ഇല്ലാതിരിക്ക- നല്ല കാര്യം എന്ന് വെച്ചാ എനിക്ക്- ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുള്ളതാ അപ്പൊ നമുക്ക് ഈ വെയിലോ അധികം സൗണ്ടോ അങ്ങനെ അങ്ങനെ ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാ അപ്പം
എനിക്കും ആഹ് ഈ ആറ് മണിക്കൂർ ഒറക്കം അത് നിർബന്ധംവാ ആറ് മണിക്കൂർ- ഉറങ്ങിയില്ലാവെച്ചാ എനിക്ക് എന്തേലും ഒരു- ആഹ് തലവേദനയോ എനിക്ക് കണ്ണ് വേദനയോ അങ്ങനെ എന്തെങ്കിലുംക്കെ വരും അപ്പം-
ഉം
എന്തായാലും- അത് നല്ലതാ കാരണം അതുകൊണ്ട് ഞാൻ സമയത്തിന് കിടന്നുറങ്ങും
ആഹ് ആഹ് ആഹ് ഇപ്പം ഉറങ്ങാൻ കിടന്ന ആായിരുന്നോ
ആഹ് ഞാനല്ലേ ഇപ്പം എല്ലാം കഴുകി പറക്കിയൊക്കെ വെച്ച് പാത്ര കേറി കഴിച്ചതൊക്കെ ഉണ്ടായിന്നപ്പോ എല്ലാം പറക്കി വെച്ചു പിന്നെ ഇവര് ബാഗ് ഒക്കെ എടുത്ത് അവിടെ എവിടെക്കെ ഇട്ടക്കിട്ടൊക്കെ കിടന്നു അപ്പൊ അതെല്ലാം ഒന്ന് അടിക്കി പറക്കി വെച്ചു ഇനി ഞാനൊന്ന് മേലും കൂടെ കഴുകിട്ട് ഒന്ന് കിടന്നുറങ്ങും അപ്പഴത്തേക്ക ഇന്നലത്തെ ജോ നാളെ ഇനിയിപ്പ ആരും പോകുന്നില്ല അപ്പൊ പിന്നെ വലിയ ജോലിയ ഇല്ല
ആഹ് എല്ലാരും അവധിയായോ നാളെ
ആഹ് എല്ലാരും അവധി എല്ലാർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്കും അതാ എനിക്ക് ക്കും നല്ലതതാ രാവിലെ എഴുന്നേക്കെണ്ടാലോ
ആഹ് ആഹ് ആഹ് എല്ലാം പിന്നെ ക്ഷീണംഒക്കെ കാണുവല്ലോ എന്നാ പിന്നെ കിടന്നു ഉറങ്ങിക്കോ
ആഹ് ആഹ് ആഹ് ശരി ശരി ആഹ് ഓക്കെ
ആഹ്